ഹലോ കേൾക്കണ്ട ആഹ നല്ല നല്ല വിശേഷം ന ഒന കഴഞ്ഞാ ഫടച്ച മമ്പണ
ഇല്ല നമ്പന
ആഹ ആഹ മക്കളൊക്കെയാ
എന്താ മക്കള എന്റെവിടെ
ആഹ ആ് നവത് അല്ല ആ ഉണ്ട്ണ്ട്
ഉം
ഉം മക്ക കന്തയിലൊക്കെ ഇണ്ടാക്കണ ആഹ ഒരുരിക്ക നോക്ക ആഹ
അങ്ങനെ ബിരിയാണി ഉണ്ടായിന്ന വൈകുന്നേരം അതുണ്ട്
ആഹ ബിരിയാണി ഉണ്ടാക്കിയാ
ആണലാക്കെ വിരന്ന
ആ മഴയൊക്കെ ഉണ്ടോ ആ ഇവിടെ രാവിലെ ഒക്കെ മഴാർന്നു ഇപ്പൊന്ന് തോർന്നിട്ടുണ്ട്
വെയിലുണ്ടോ
ആ ഇപ്പൊ വെയില് തെളിയണ്ട് ചെറുതായിട്ട് തെളിഞ്ഞു വന്നിണ്ട്
ആ
ആ പണികളൊക്കെ കഴിഞ്ഞ മക്കളൊക്കെ ഇവിടെണ്ട്
ഇല്ല പണികൾ കൊറച്ചും കൂടി ഇണ്ട് ഇല്ല അലക്കല ക
ആ വൈകുന്നേരം എന്തെലൊക്കെ ഉണ്ടാക്കണംല്ലേ
ഉണ്ടാക്കണം
ആ എണ്ണ കടിയൊക്കെ ഇണ്ടാക്കുവോ
എണ്ണ കടീ മ്മ് എപ്പളൊന്നും ഉണ്ടാക്കൂല ഉണ്ടാക്ക ഉണ്ടാക്കുക ചെയ്യും ഇന്ന് ഉണ്ടാക്കാൻ കരുതിയിട്ടില്ല
ആ ആ
നമ്മള് ഹെവി ഫുഡ് ഉണ്ടാക്കുമ്പോ പിന്നെ അപ്പൊ പിന്നെ എണ്ണക്കടീന്റെ ആവശ്യംല്ലല്ലോ
ആ ത് ആ ബിരിയാണി ഒക്കെ ള്ളപ്പൊ അത്‌ വേണ്ടല്ലോ
ഉ
വെക്കേഷനൊക്കെ എങ്ങനെണ്ടാർന്ന്
അടിപൊളി അയ്നു ഇല്ല ടൂറ് പോയിട്ടില്ല നമ്മള് ഞാനും മക്കളും മാത്രല്ലെ അ പിന്നെ ടൂർ പോകാന നമുക്ക് സാഹചര്യല്ല ഇപ്പൊ
ഉം ഹസ്ബൻഡാ
ഹസ്ബന്റ് പൊറത്താ
ആ ഗൾഫിലാണല്ലോ
ആ
ആ ആ ആ അങ്ങനെ വരുമ്പയൊക്കെ പോവയിരിക്കുവല്ലേ വെക്കേഷൻ
ആ വരുമ്പോ പോവും
ആ ചെയ്യണ്ടോ ഞങ്ങളിതേപോണം ഹസ്ബൻന്റ് ഗൾഫിലായിരുന്നപ്പോ ഇങ്ങനെയൊക്കെ വരുമ്മേക്കെ ടൂർ പോകും പോകും കൊറവാണ് അങ്ങനെ പോക്കില്ല ഇപ്പ എന്തോര നാളായി പോയിട്ട് വരാറായോ ആ ഇപ്പൊ നാട്ടിലുണ്ട്
ഉം സ്ഥിരാക്കിയോ ഇല്ല വരാനായിട്ടില്ല ഒരു വർഷം ആയിട്ടില്ല പോയിട്ട്
ആ ആ ആ ഞ അങ്ങനെ വരുമ്പേക്കെ ടൂറൊക്കെ പോവല്ലേ
ആഹ് പോവും
ആ വീട്ടില് പച്ചക്കറി ഒക്കെണ്ടോ ആ അതെന്നെ അല്ലാണ്ടെ പോവൂല്ലല്ലോ
അല്ലാതെ നമ്മള ഒറ്റക്ക് പോവൂലല്ലോ മക്കൾക്ക്ഷ്ടണ് പോണത് ബീച്ചിൽ പോണത് ടൂറ് പോണ പാർക്കില് അങ്ങനൊക്കെ ഇഷ്ടാണ് ആ
ഇല്ല പച്ചക്കറിക്കൊണ്ട
ല്ല പച്ചക്കറി ഇണ്ടാക്കിയിട്ടില്ല
ഉം പൊറത്തുന്ന് വാങ്ങിക്കാല്ലേ
ആ പുറത്തൊന്ന് വാങ്ങിക്കലാണ്
ചക്കക്കണ്ടല്ലവ്ടെ അയ്നുള്ള സ്ഥലവുംല്ല അെ പുൊറത്തൊന്ന്ും വാങ്ങലാണ്
ഇങ്ങനെ ചക്കിം മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടോ
ചക്ക ഇല്ല ചക്ക എൻവീട്ടിൽന്ന് കൊണ്ടുവരുന്നു ഇവിടെ ല്ല ഞങ്ങളടെ വീട്ടിലില്ല ഞാൻ വീട്ടിൽ പോുമ്പോക്കെ ചക്കകൊണ്ടോരും അവിടെയാ ചക്ക മങ്ങ ക്കണ്ടാ
ഇല്ല എനിക്കൂല്ല ഞാനും അപ്പുറത്തന്ന് അയൽവാസികൾ തരും ഉ
ആഹ
അയൽവാസികളോടൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് തരും
മാങ്ങിയണ്ടാ
വാങ്ങില്ല
ഉം ഇവിടെ ഞാവൽപ്പഴമൊക്കെ ഉണ്ടായിർന്ന ടെ വീടിന്റെ ഫ്രണ്ട്
ആഹ് ആഹ് ആഹ് എനക്ക് ഇഷ്ടാണ് ഞവള്
ആഹ് അവിടെ എങ്ങൊക്കെ ഇഷ്ടാണ്
പൊറത്ത്ന്ന് വാങ്ങൻ നല്ല കാശാണ് ല്ലേ
ആഹ പുറത്തന്നന്ന് നല്ല കാ കൊറെൊക്കെ വിറ്റ് ലാസ്റ്റപ്പ കൊറച്ച് വിറ്റ് കൊറെയൊക്കെ പറിച്ച് തിന്നാണ്ക്കെ
ത്ത്മ്മെ കേറിട്ട് എങ്ങനെ ങ്ങളന്നെ അർത്ത് കഴിക്കലാ
ആഹ മരത്തുമേ മക്കളെ കേയറി പാറിച് വെക്കും പുറത്തെ വീടുകളിലൊക്കെ ആരിക്കലൊക്കെ ആവശ്യമുള്ളവര് ചോദിക്കുമ്പോ
നല്ല വില ഉണ്ടാവും ല്ലേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോ
ആഹ് ഒരു കിലോ ഇവിടെ വില കുറച്ചാ കൊടുത്തത് ഒരു കിലോത്തിന് ഇരൂനൂറ് വച്ച്
കടയിൽ കൊടുക്കുമ്പോഴോ
കടയിലല്ല നമ്മള് വീട് വീട്ടുകാർക്ക് ആവശ്യമുള്ളവർത്തൊക്കെ കൊടുക്കളൂ കടയിലോട്ട് ഒന്നും കൊടുത്തോന്നില്ല വീടുകളില ആരെങ്കിലും ചോദിക്കുന്നോ അവിടെ കൊണ്ടുകൊടുകും കടകളിലൊന്നും കൊടുത്തട്ടോ
രണ്ട് രണ്ട് ടൈപ്പ് ഞാവൽപ്പാഴല്ലേ ഒന്ന് ചെറുതും കുർച്ച് നല്ലെ
ആഹ് അവരുടെ നല്ല വല വലായിട്ട് ആഹ് വൈലറ്റ് കള ആഹ് വലറ്റുള്ള വലുതായിട്ടുള്ളതാണ് നല്ല വലുതായിട്ടുള്ളതാ
ചത്
ആഹ് നല്ല ടേസ്റ്റ് ആണ് ഞങ്ങള് ഐസ്ക്രീം ഒക്കെ ഇണ്ടാക്കി അതുകൊണ്ട്
ഉം
ജ്യൂസ്ക്കെ അടിക്കാൻ നല്ലാണ്
പക്ഷെ അതിനെ കുരു നമ്മള് വേറെടുത്തിട്ട വേണ്ട ല്ലേ ഐസ്ക്രീം താണ് ജ്യൂസ് അടിക്കാനൊക്കെ അഹ് റിസ്ക് ആയി
കുരു ആഹ് റിസ്ക് ഉണ്ട് എന്നാല ആദ്യമായിട്ട് ഇണ്ടാക്കിയത കൊ അപ്പം ഒന്നും ഒണ്ടായില്ലായിരിന്നു നല്ലതാറുന്നു.
ഐസ്ക്രീം അയിന് ഇല്ല എ ഏത്?